ഹലോ
അലോ ആ ഇയ്യ് ഇപ്പളാ ഫുഡ് കഴിക്കാൻ പോയത്
ഹാ
ആ ശെ ആ അപ്പാ വൈന്നെർ ത്ത് പൊളിയണെന്റെ മുന്നേ പോയിട്ടില്ലല്ലേ ഇത്ര നേരം വിശന്നിരിക്കെര്ന്നു അത് കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നല്ലേ
കുഴപ്പില്ല കഴിച്ച്പ്പൊ
എന്താ ചോർന് കൂട്ടാനൊക്കെ
ചോറ് പിന്നെ മത്തിക്കറി പിന്നെ മറ്റേ ഒരു ചെറിയ മീനില്ലെ നത്തല്
ആ ആ ഇവിടെ വത്തള് പറയും ഹ് ഹ് മ് ആ ശെരി എന്താ ഇതൊക്കെ ചിക്കനും ബീഫൊക്കെ കൂട്ടൂലേ അങ്ങനെ കൂട്ട
ആ ഇല്ലി ല്ലാ കൂട്ടും അത് എപ്പളും കൂട്ടൂല സ്‌കൂ പണ്ടേ സൺഡേയ്ലൊക്കെയാണ് അച്ഛന് വാങ്ങിക്ക
ആ ശെരി സൺഡേ ചേച്ചിക്കും ഫ്രീആയ്ക്കാരം
ആ സൺഡേ എല്ലാരുണ്ടാവും വീട്ട്ല് അമ്മക്ക് ഡ്യട്ടി ഇണ്ടാ
ആ അല്ലാത്തോരൊക്കെ വീട്ടിലുണ്ടാവു ല്ലേ ചേച്ചി ഇയ്യും അച്ഛനുണ്ടാവൂലേ മ് ശരി ഇയ്യെങ്ങനെ കുക്കെയ്യോ
ഞാന് സ്വന്തയ്റ്റ് എനിക്കൊന്നറിയില്ല ഞാൻ യൂട്യൂബ് നോക്കി. ഉണ്ടാക്കും. പിന്നഅമ്മനോടൊക്കെ ചോയ്ച്ച്ട്ട്.
ആഹ് അയ്ശെരി
പിന്നെ എപ്പഴേണ് ആഹ്
സ്പെഷ്യൽഐറ്റംസെക്കാനം അറിയിണ്ടാവല്ലെ.
ഓരോ സ്നാക്സ്
ആഹ് ആഹ് അങ്ങനെയൊക്കെയാണ് ശെരി ഞാനും ഇക്കങ്ങനുള്ളതാ താല്പര്യം. സ്പെഷ്യൽ ഐറ്റംസ് എന്തേലും ഉണ്ടാക്ക സ്നാക്സോ അങ്ങനെ ബിരിയാണി അങ്ങനെ. കേട്ടുണ്ടുല്ലണ്ടലോ സാധാ അടുക്കളെ നിക്കാനത്ര താല്പര്യല്ല. ഞാന് പൊറത് പൊറത്തപണികളധികോമ് ചെയ്യാ പിന്നെ മറ്റേ താത്തള്ളകാരണം പിന്നെ താതേം ഉമ്മേംക്കൂടെ അട്ക്കളേ
ഉം ഞാനും അതൊക്ക്‌ങ്ങനെ എന്തേലും അരിയാനുണ്ടാ അരി രിയാ അങ്ങനെക്കെ ചെയ്യൊള്ളൂ. എടയ്ക്ക് മാത്രെ ഉണ്ടാക്കൊള്ളൂ.
ആ ശെരി ചേച്ച്ക്ക് എന്താ വീട്ട്ല് ജോലിയെടുക്കാനൊന്നും സമയം കിട്ടൂലല്ലേ. രാവിലൊന്നും. എങ്ങനെ ഡെയ്ലി വന്ന് പോവാ അല്ല നിക്ക്‌ണ്ടോ?
ഫ്രണ്ട്ണ്ട് ഇവ്ടന്ന്. അപ്പം ഓര് രണ്ടാളും ഒരുമിച്ച് പോവും. ഒരുമിച്ച് വെരും ഉം
ഉം പിന്നെന്തൊക്കെയാ?
പിന്നെ ഇനി ഓൺലൈൻ ബിസ്നസ്സൊക്കെ തൊടങ്ങ്ണ്ടോ?
ഇപ്പ ഞാന് പറഞ്ഞില്ലേ മറ്റേതൊരു പ്രൊഡക്ടിന്റെ ചേർന്നൂന്ന്. അത് കഴിഞ്ഞിട്ട് ഇപ്പോം എന്താ രണ്ടാമ്ത്തെ താത്ത വെ ടുന്ന് എന്റെ കോയിൻ ഫോർ ജി വെറെ കേട്ടുക്കുണാ ഇല്ലല്ലോ ആ ക്രിപ്റ്റോ കറൻസി അല്ലേ?
ആഹ് ക്രിപ്റ്റോ വരേ ആഹ് ഇല്ല പറഞ്ഞില്ല.
ബേസ്ഡായ്ട്ട്ള്ളൊരു പ്ലാറ്റ്ഫോമുണ്ട്ന്ന് കോയിൻ ഫോർ ജി എം പവർന്നാണ് അക്കാദമിടെ പേര് അയിന്റെ കോയം ഫോർച്ചിന്ന് പറഞ്ഞ പ്രോഡക് പ്രൊജക്ടാണ്. നമ്മളപ് ട്ട് കോൺട്രാക്റ്റ്ണ്ട് അയ്ലേതെങ്കിലും ഒരു കോൺട്രാക്റ്റെടുത്തിട്ട് നമ്മള് കേറിക്കഴിഞ്ഞാല്. നമ്മക്ക് എയ്റ്റി പെഴ്സെന്റേജ് നമ്മക്ക് വരുമാനം കിട്ട. ഇപ്പ ആയിരത്തി അറുന്നൂറ്റമ്പതാണ് ഏറ്റവും ചെറിയ കോൺട്രാക്റ്റ്. അതെടുത്ത് നമ്മള് കേറിക്കഴിഞ്ഞ നമ്മളണ്ടർല് ആയിര റ്റ അറനൂറ്റമ്പത് എടുത്തിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കില് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് നമുക്ക് കിട്ടും, അതായത് എമ്പത് ശതമാനം നൂറ് രൂപേ നൂറ് രൂപ എടുത്തിട്ട് ഒരാള്ന്നച്ചാൽ എമ്പത് രൂപക്കെ കിട്ടും. ബാക്കി ഇരുപത് രൂപ ഇവെടെ ഒരു കമ്പനി ഇല്ല കമ്പനി അല്ല ദി സെൻട്രൈല്സ്ഡ് പ്ലാറ്റ്ഫോമാണ് അതേപോലെ. ആ ഒരു ഓണറും ഓർ വെറൊന്നുമില്ലാതെ എന്താ ബ്ലോക്ക് സെയിൽ പ്രവർത്തിക്കുന്നതാണ്, അപ്പ ഇത് ഓട്ടോമാറ്റിക്കാണ്. അപ്പൊ ഒരാള് ആ കമ്പനിയാ ഓണറോ അങ്ങനൊന്നുല്ലയിത്. നമ്മളിപ്പോ നിന്ന് പോയാലും ഇതിന്റെ സിസ് റ്റ അതങ്ങനെയായിട്ട് വർക്ക് ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമ. ആ അപ്പൊ അങ്ങനത്തെ ഒന്നിലിപ്പോ കേറിട്ടൊണ്ട്. നമ്മളെക്ക് ജസ്റ്റ് കേറിയിട്ടേള്ളൂ, ളിപ്പോ വൺ മന്ത് ആവണൊള്ളൂ. എന്റെ. രണ്ടാമത്തെ താത്ത പറഞ്ഞില്ലേ, അവളാണിപ്പയിതില് ആദ്യായിട്ട് ജോയിൻ ചെയ്തത്, അവള് നാല് മാസമായി അവെളക്ക്. ഇപ്പ എന്താ പത്തൊമ്പതിനായിരത്തി സംതിങ് ആ പൈസ കിട്ടി. അവള് ഉം എന്താ നാലാം. നാലാമത്തെ കൊണ്ടാക്ട് എടുത്തിട്ട് വർക്ക് ചെയ്യാന നമ്മള് നമ്മള് കേയറനേക്കാളും നമ്മള്. നമ്മള് വേറെ ആൾക്കാർക്ക് ബിസിനസ്സിൽ കൊടുന്നാലാണ് നമുക്ക് അധികം പ്രോഫിറ്റ് കിട്ടുക. ആ പ്രൊമോഷൻ ചെയ്യാം നമ്മൾ ഈ വർന്ന് വർക്ക് പ്രൊമോഷൻ ചെയ്യന്. ക്രിപ്റ്റോ കറൻസി ഇല്ലേ ക്രിപ്റ്റോ കറൻസി പറയെ നമ്മളെ. ഇപ്പൊ ഡിജിറ്റൽ കറൻസി ആയിട്ട് നമ്മൾ ഇപ്പ ഇത് വന്നിണ്ടല്ലോ എന്താ ഗൂഗിൾ പേ വന്നിണ്ടല്ലോ. ഈ ഗൂഗിൾ പേ പിന്നെ. നമ്മള് വർക്ക്ന്താ ട്രാൻസാക്ഷൻ ചെയ്യയാണെങ്കില് ഇപ്പൊ ബാങ്ക് വഴിയില്ല, അത് ബാങ്ക് അറിഞ്ഞുകൊണ്ടുള്ള ട്രൻസാക്ഷൻ അല്ല നമ്മള് ചെയ്യണത് ഗുഗിൾ പേ വഴിയാണെങ്കിലും, ഇനിയിപ്പം ബാങ്ക് ബാങ്ക് അറിയാതെ. വൺ ടു വൺ പേഴ്സൺ മാത്രം അറിയണ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇനി വരാൻ പോണത്. അതാണ് ഉം എന്താ ക്രിപ്റ്റോ കറൻസി പറയുന്നത്. അപ്പൊ നമ്മൾ അത് സേവ് ചെയ്തിട്ട്. നമ്മൾ ഇതിൽ കയറി നമ്മൾ ക്രിപ്റ്റോ കറൻസി സേവ് ചെയ്യാ, നമ്മൾ ഇതിൽ കേയറിന്നതിനോപ്പം നമു ഒരു ടോക്കൻ കിട്ടും. ഏറ്റവും കുറഞ്ഞത് കേറുമ്പോ എട്ട് ടോക്കനാ കിട്ടുക. അപ്പൊ കൂടിയത് കേറിയ അതിനനുസരിച്ചുള്ള ടോക്കൻ കിട്ടും. ഇപ്പൊ ആയിരത്തി ട്ട് കുറഞ്ഞത് ആയിരത്തി അറനൂറ്റി അമ്പത് പിന്നെ നാലായിരത്തി ന്റെ പിന്നെ ഒമ്പതിനായിരം പിന്നെ പത്ത് പത്തൊമ്പത് അങ്ങനെ ഇരുപത്തഞ്ച് ആ ആ ഞാൻ കുറവലാ കേറിത് പൈസ. കയ്ലുണ്ടായിരുന്നില്ല, അപ്പ ആ എന്താ ആയിരത്തി അറനൂറ്റി അമ്പത് അപ്പം കേറിക്കണത് അപ്പോ നാളെ ലോ എടുത്തിട്ട് ഇറങ്ങണം ഒരു ഇഷ്ടമാതിരി എന്താ വെച്ചാ അവര് ടോക്കനെ കണ്ടിട്ടേ. ടോക്കൻ എന്താ വെച്ചട്ട നമ്മള് കയറിയതിനനുസരിച്ച് നമുക്ക് ടോക്കൻ കിട്ടും ഇപ്പൊ നാല് ലക്ഷം. ച എടുത്തിട്ട് ഇറങ്ങിയ ആൾക്കൊക്കെ എത്ര സം ആ ഒരു നാലാഴ്ച സംതിങ് ടോക്കൻ കിട്ടാ തോന്നുന്നു അത്ര ടോക്കൻ കിട്ടി കഴിഞ്ഞ പിന്നാല ഒരു രണ്ടോ മൂന്നോ വർഷം നമ്മൾ അത്വിടെ സ്റ്റോർ ചെയ്ത് വെക്കുകന്നുണ്ടെങ്കില്. ഒരു ടോക്കൻ ഇപ്പൊ ഇന്നത്തെ വില. എന്താ ഈ ടോക്ക് ആ അല്ല ടോക്കൻങ്ങിട്ട് നമ്മള് ഡോളറിന്റെ വില ഇപ്പോ നൂറ്റിമൂന്ന് രൂപയറ്റോ തോന്നുന്നുപ്പ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് രൂപ തോന്നണിപ്പോ.
ഒരു ഡോക്കൺന്.
ഒരു ഡോളറിന്റെ വില നമുക്ക് ഈ ടോക്കൻ ഡോളറായിട്ട് മാറിക്കിട്ടും ഈ ബിസിനസി തന്നെ നമുക്ക് മാറിക്കിട്ടും ടോക്കൻ നമ്മുക്ക് ഡോളറായിട്ട് മാറിക്കിട്ടും അപ്പോളാണ് ഡോളർ വ ഈ ഡോളർ ആകുമ്പോ നമുക്ക് ഏത് സ്ഥലത്തി നമുക്ക് ഇന്ത്യൻ മണിയാണെങ്കി ഇന്ത്യൽ മാത്ര റ്റുള്ളു വിദേശത്ത് പറ്റുലല്ലോ ഡോളർ ആവുമ്പോ എല്ലായിടത്തും നമുക്ക് ഒരേ പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റ്ന്നില്ല ഡോളർ ഇവിടെണെങ്കില് നമുക്ക് ട്രാൻസ്ഫർ നടത്താൻ പറ്റണം അപ്പൊ അത് മാറിക്കിട്ടും ഒരു ആപ്പൊ ഒന്നിന് അഞ്ഞൂറ് അറുന്നൂറാറ് ലെവലേക്കൊക്കെ റൈറ്റ് എത്തുന്ന സമയത്താണ് ഇത് വിക്കുക ഇത് ലിസ്റ്റില് വരുന്ന സമയത്ത് ഇത് വിറ്റ് കഴിഞ്ഞ അപ്പ അതിനനുസരിച്ചുള്ള പൈസ സ കേറും അപ്പ ആ ഒന്നിന് അഞ്ഞൂറ് രൂപയാണെങ്കി നമുക്ക് നാലായിരം സംതിങ് അയ്യായിരം ഒക്കെ കയ്യിലുള്ളവർ കപ്പ അതിനനുസരിച്ച് ലക്ഷങ്ങളൊക്കെ അങ്ങനെയാണ് ടോക്കൺസ് സേവ് ചെയ്യണതടെ പിന്നെമ്മക്ക് ആളെ കേറുന്നന്നുസരിച്ചും ഉം ഉ പിന്നെ റഫറ് ചെയ്യണനുസരിച്ച് കിട്ടണ ആഹ് ഫോൺ പിന്നെ ഇടക്ക് മീറ്റിങ് ഇണ്ടാവും അതില് പോണം ഓഫ്‌ലൈൻ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടോ ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങണ്ട് സെവൻ എ എംണ്ട്
ആ അതിലിപ്പൊ കേറിട്ടുള്ളൂ ഇല്ല സ്കാം ട്ടൊന്നും ആ ചാർജറോഡ്ന്നുണ്ട് എന്താ നമ്മള് വെബ് വന്ന് വെബ് ടു വെബ് ത്രീ വെബ് വൺന്ന് പറയുന്നത് നമക്ക് റഡോണിൽ മാത്രം ഉണ്ടായി നമ്മൾ അതായത് കം നോക്കി ചെയ്യാം അല്ലെങ്കിൽ നമ്മള് ബുക്സ് വായിക്ക അങ്ങനെയുള്ള തലമുറ മാണ്ടായിരുന്നത് പിന്നെ അതൊന്ന് മാറിട്ട് നമ്മക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ രസ അതായത് വാട്സപ്പും ഫേസ്ബുക്കും യന്യൂസ്റ്റക്കൊപ്പ ഉപയോഗിക്കുന്ന കാലഘട്ടം അങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യണ ഒരു കാല പിന്നെ വന്നത് ആ ഇതൊക്കെ വരുന്നത് ഈ വാട്സആപ്പും ഫേസ്ബുക്കുംക്കെ ഇനി വ ട്ടാൻ പോണത് വെബ് ത്രീയാണ് അത് ഇതിലൂടെ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തി തന്നെ വരും ആ ക്രിപ്റ്റോ കറൻസുടെ കാലഘട്ടം വരുന്നത് അപ്പൊ അത് നമ്മള് മാക്സിമം ടോക്കൺസ് സേവ് ചെയ്യ പിന്നെ ആളുകള് റഫ റി ചെയ്യാം അവരെ കൊണ്ട് ടോക്കൺസ് വാങ്ങിപ്പിക്കുക
വാങ്ങിപ്പിക്കാം അപ്പൊ ന നമ്മള് ടോക്കൺ വാങ്ങിപ്പിക്കുമ്പോ നമുക്ക്
ആ നമ്മള് നമ്മൾ അണ്ടറില് ആ ബെനിഫിറ്റ് ഉണ്ട് ടോക്കൺ ആയിട്ടും ബെനിഫിറ്റ് ഉണ്ട് വരുമാനമായിട്ട് നമുക്ക് സ്പോട്ടിൽ വരുമാനവും കേറും ടോക്കൻ നമുക്ക് വേറെ അവിടെ സേവ് ചെയ്യാനും പറ്റും അങ്ങനെയാണ് ന ഏറിയാണുണ്ടെങ്കില് നല്ല വരുമാനം ഇണ്ടാക്കാം പക്ഷെ നമ്മൾക്ക് കീറി കിട്ടണം ഉ പ്രത്യേകിച്ച് വർ പറയാനൊന്നുല്ല നമ്മള്
പക്ഷെ അധിക ആൾക്കാർക്കും ഇത് പൈസ കൊടുത്ത് കേറുമ്പോ എല്ല സ്കാം ഇണ്ടാവോന്ന് ഉം
എന്താന്നു ഒരു പേടിയാണ് തട്ടിപ്പന്നുള്ള പേടിയാണ് പക്ഷെ ഇതിന ഞാൻ പറഞ്ഞില്ലേ ഓണർ ഇല്ലാത്ത സംഭവമാണ് കാം ബിനി ഇല്ലാത്ത പ്രൊജക്ട് ആണെന്ന് പറഞ്ഞില്ലേ ആ അപ്പൊ ഇവിടെ തട്ടിപ്പ് എവിടക്കും നടക്കൂല
ആതെ
എന്താ സ്മാർട്ട് കോൺട്രാക്ട് പറഞ്ഞ കോൺട്രാക്ടിലൂടെ ഇത് വർക്ക് ചെയ്യന്നത് സ്മാർട്ട് കോൺടാക്ട് പറയുമ്പോ എവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇത് എന്താ ഇങ്ങനെ ഒരു പ്രോജക്ട് വരുന്നതിന്റെ മുന്നേ ഒരു കോൺട്രക്ട് ഉണ്ടാക്കി വെിട്ടു അത് ഉണ്ടാക്കിഴിഞ് ഈ പ്രൊജക്ട് അവതരിപ്പിച്ചാൽ ഈ കോൺട്രാക്ടില് ഒരു തെറ്റ് തിരുത്തലും വരാ വരുത്താൻ പറ്റൂല്ല ഇത്ണ്ടാക്കിയ ഓണറിന് പോലും ഇതില് പിന്നെ ഇന്ന് മുതൽ ഇനി എങ്ങനെകനൊള്ളൊരു തീരുമാനണ്ടക്കാൻ പറ്റൂല അപ്പാ നമ്മൾ ഇട്ടാ പൈസ ഇവിടെന്ന് എവിടക്കും പോകൂല ഞമ്മള്ക്ക്ന്നെ വന്ന് വിഴും അത്രയും വിശ്വാസം നമ്മുക്ക് പറയാൻ അറിയില്ല നമ്മൾ ലിഡർമാര് നേരെ പറഞ്ഞു മനസ്സിലാക്കി തരുംബം നമുക്ക് അവരുടെ ചൂട്ണുമ്പോളെ നമ്മക് കെറുള്ളൂ പക്ഷെ ആ ക്ലാസ് ബാക്കിയുള്ളവര് കേക്കാനോ അതിന് ഇരിക്കാനോ താല്പര്യം കാണിക്കൂല
അപ്പൊ താത്തന്റെ താത്തപ്പോ ഇതിലാണപ്പൊ
ആ ഞാൻ പറഞ്ഞില്ല രണ്ടാമത്തെ നാത്ത അവളിപ്പോ പത്തൊമ്പതിനായിരത്തിന്റെ അടുത്ത് കെറിആവൾക്ക് ഇരുപത് ശത്ത ഇത്ര അന്ന് അവള് കുറഞ്ഞ കൊടുത്ത് കേയറിയതന്നെ പിന്നെ ഇങ്ങനെ അന്നനെ ആ എന്താ അൾ കുറെ റഫർ ചെയ്തിട്ട് അവള് അപ്ഗ്രേഡ് ചെയ്ത് കേറിപ്പോണേ അങ്ങനെ കേറിയിട്ട് പത്തണായിരത്തിന്റെ ഇപ്പടുത്തതാ അപ്പൊ അതൊന്ന് കുറച്ച് കിട്ടിണ്ട അതായത്തിപ്പ എന്റെ കൂട്ടി കാളില് വേറൊരു വർക്ക് ചെയ്തിരുന്നു എന്താ പറയാ ഇത് ക്കെട്ട്ക്കണ ന്താ ഫോർഎവാറി ല്ല് എന്ന് പറഞ്ഞില്ലേ ഫോർഎവർ ക്കെട്ട്ക്കണോ
ഫോർഎവർ ഇല്ല
ഏമ്മ് ഈ കറ്റാർവാഴേടെ ഒരു പ്രൊഡക്റ്റ് ആ അത്ങ്ങനെ പ്രൊഡക്ട് വേസ്ഡായിയിട്ട് പ്രൊഡക്ട് സെല് ചെയ്യുന്നത് തന്നെയാണ് അതില് അവള് കൊറെ വർക്ക് ചെയ്ത്തിരുന്നു ഓ ഒരു ഒന്ന് വർഷത്തോളം വർക്ക് ചെയ്തിട്ട് ഒന്ന് സംതിങ് ഒരു ലക്ഷത്തി പതിനായിരം ഉണ്ടാക്കി
ആ
പിന്നെ ആ അതിന്ന് എടുത്തിട്ട് പിന്നെനന്റെ കുട്ടക്ക് ഒരു വള ഉണ്ടാക്കി അവൾ ഇപ്പൊ ഇതില് ചേർന്നിട്ട അവള് ഇ എന്റെ ബ്രദർ പ്രസ ബ്രദറിന്റെ പെണ് പ്രസിച്ചെടുക്കാനല്ലോ അവളെ കുട്ടി ഓന്റെ കുട്ടിക്കൊരു വള ഉണ്ടാക്കി ഓൾ ഇത്തിരി കാര്യമായിട്ട് വർക്ക് ചെയ്യണ്ടിട്ട് വർക്ക് ചെയ്യണവർക്ക് കിട്ടും അല്ലാത്തവർക്ക് ഇങ്ങനെത്ക്ക് കേറിച്ചക്ക് നമക്ക് കിട്ടുംന്നല്ല കണ്ടിന്യ വർക്കണേ എന്താ വെച്ചിട്ടാ ഞാന് പൊതുവെ സംസാരിക്കാം ഇപ്പ ഇങ്ങനെസാരിക്കുന്നത് പോല ഞാൻ സംസാരിക്കൂലട്ടോ പൊതുവേ സംസാരിക്കാതാ ആള ഇങ്ങടെ എന്തേലും ചോദിക്കാനുള്ള മറുപടി പറയുന്നല്ലാതെ അങ്ങോട്ട് അങ്ങോട്ട് ഒരാളെ സുരവിവേ സുകര്ം അന്വേഷിച്ചിട്ട് പോലും കൂടിക്കറിയില്ല അങ്ങനു മിണ്ടാത്ത ഒരാളായിരുന്നു അപ്പൊ ഇന്നെക്കൊണ്ട് പറ്റൂല ഇന്നെക്കൊണ്ട് പറ്റാത്ത പണിയാന്ന് എപ്പോഴും പറയും എന്താ വച്ച സംസാരിച്ച് സംസാരിച്ച് ഫോളും ചെയ്ത് ആളുകളെ വിളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് അവർക്ക് റെഫർ ചെയ്ത്ങ്ങെ പോകേണ്ട കാം ചാ അങ്ങനത്തെ ബിസിനല്ല ഇപ്പോ ഇതൊക്കെ ഓൺലൈൻ ന്നത്തൊക്കെ അപ്പൊ അതിനെ കൊണ്ട് കു ടുല്ലാന്ന് എപ്പളും പറയും എന്നാലും ഞാൻ എന്റെ റെഡിയാണ് അങ്ങനെ കൂടിയത മൂ അത് പക്ഷേ ഓളെ പോലെ ഓളും സംസാരിക്കും മറ്റോളും മൂത്തോട്ടും സംസാരിക്കും ഞാനങ്ങ് സംസാരിക്കൂല